ഹലോ കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ മ് അതെന്താ ചെലപ്പോ അങ്ങനെ കാണിക്കലണ്ട് അത് എന്താന്നന്ന് അറിയില്ല നീ ഇത് കഴിഞ്ഞിട്ടേ
ആഹ്
ഇങ്ങോട്ടേക്ക് ഒന്ന് വിളിച്ചേ അറ്റന്റ് ചെയ്തിട്ട്
ആഹ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കന്നാല് ആഹ്
കെട്ടിയോന വിളിക്കുന്നെ ചായ പരിപാടി ക്കെ കഴിഞ്ഞോ
ഇല്ല ചായ കുടിച്ചിട്ടില്ല നിങ്ങളുടെ ചായയും കുടി കഴിഞ്ഞ
ഇല്ല ചായ അങ്ങനെ കുടിക്കലൊന്നും ഇല്ല ചോറ് കഴിക്കാൻ നേരം വൈകിയെനു പിന്നില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പം കുടിക്കും അങ്ങനെ കുടിക്കലൊന്നുല്ല അവിടെ എന്താ ഇല്ല കുടിക്കലില്ല ഇല്ലില്ല ചെലപ്പ തോനുന്ന മകനിക്ക
ഈടെ നല്ല മഴയും നല്ല കാലാവസ്ഥ തന്നെ ഇത ഇപ്പ നല്ല മഴ വരുന്ന പോലെയ ഉള്ളേ ഇപ്പൊ ഫുുള്ളായിട്ട് ഇരുള് മൂടിട്ടുള്ളേ
ഇവിടെപ്പന്താ ഇന്ന് അങ്ങനെ മഴല്ല ഇതുവരെ ഇത്രേം ദിവസം നല്ല മാറ്റംണ്ടേയ്നി ഇവിടെ ഇന്നിപ്പം മഴല്ല
ഓ ഇന്ന് ഇവിടെ എന്താന്ന് അറിയില്ല ഇവിടെ എന്തോ ഒരു മഴ പോലെയെ ഉള്ളു ഇന്ന് രാവിലെ മുതലേ മഴ പോലിയായിറ്റ് ഒണങ്ങാൻ തുണിയെന്നെ ഒണങ്ങിക്കിട്ടുന്നില്ലാലോ യൂനി
ആഹ് മയക്കലായ്റ്റ് അങ്ങനൊരു പ്രശ്നണ്ട്. ഉം ഒണങ്ങ്ണില്ലെ തണുപ്പങ്ങനെ തട്ടീറ്റ് എങ്ങനായാലും ഒണക്കിയ ഒണക്കീറ്റും വാഷിംഗ് മെഷീനൊന്നും ഒണക്ക്യാലും ഒണങ്ങൂലാ.
ഹാഹ്
വെയ്ന്നാരെന്താ എന്തീം സ്പെഷ്യൽ ഉണ്ടാക്കല്ണ്ടോ?
സ്പെഷല് ഇത് രാത്രി ചപ്പാത്തി എല്ല ആക്കല്ണ്ട്.
ആഹ് ഞങ്ങള് ഉച്ചക്ക് ഉണ്ടാക്കിയ ചോറന്നേണ് ഉണ്ടാക്കല് അധികും. പിന്നെ അഥവാ ചെൽപ്പം കയ്ഞ്ഞ് പ്പ കൊർച്ചാ ഇണ്ടാക്കിയെങ്കില് ദോശെ ചുടും ന്നല്ലാതെ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലില്ലേ ഷുഗർ ഉണ്ടോ അവിടാർക്കെങ്കിലും.
ചപ്പാത്തിയാന്ന് ഈട ഉള്ള എല്ലാർക്കും ഇഷ്ടം അപ്പൊ അങ്ങനെ ആക്കുന്നിയാ. രാത്രി ഞാനേ നയ്സായത് സാധനം ആക്കാഞ്ചെലി അങ്ങനെ ആക്കുന്നെയാ. പിന്നെ ആരിക്കും ചോര് രാത്രി ഇഷ് ട്ട് ഇഷ്ടല്ല ഇവര് ആരിക്കൂ അപ്പൊ പിന്നെ ചപ്പാത്തിയെന്നെ വേണ്ടിയേരും എല്ലാർ
അതൊരു പണിയാണ് രാത്രി രാവിൽത്ത പോലെ തന്നെ രാത്രിങ്ങനെ ഓരോന്ന് ഇണ്ടാക്കിക്കുമ്പല്ലേ
അതെ അതെ ഹാ അപ്പൊ ആരു ചോറ് കഴിക്കൂല പിന്നെ അവോണ്ട് പിന്നെ ഒ കൊർച്ച് ചപ്പാത്തി ആക്കും അങ്ങനെ. ഉം പിന്നെ ഞാന് പിന്നെ രാത്രി അങ്ങനെ കഴിക്കാറൂല്ല്യ ഭക്ഷണം. ഓ ഒര് എടക്കെടക്ക ഞാൻ ഭക്ഷണം കഴിക്കലൊള്ളൂ.
പൊ രാത്രി ഒന്നും കഴിക്കാന്നാല് രാവിലെ ആകുമ്പോ ഗ്യാസ് വയറ്റിൽ കാൾച അങ്ങനെയൊക്കെ ഇണ്ടാവൂലേ ഒന്നും കഴിക്കാ നേരത്തെ കഴിക്കലേക്കും
ആഹ് ഞാൻ രാത്രി അങ്ങനെ കഴിക്കലില്ല ചായ കുടിച്ചേമലെ പിന്നെ കഴിക്കര പിന്നെ. രാത്രി എന്നാന്നറീല ഒരു ഫുഡിനോട് ഒരു
രാത്രി ചായ കുടിക്കൽ ഇങ്ങള് നേരം വൈകിട്ടേയിരിക്കും ന്നാല്. ഏഴ് മ ഏഴ് മണിയൊക്കാവും. അപ്പം പിന്നെ അയിന്റെ ആവശ്യല്ല. സാധാരണ ചില ഡോക്ടർമാര് പറയല് ഞമ്മൾ ആറ് മണി ഏഴ് മണി ൻ്റുള്ളില് നല്ല എന്തെങ്കിലും ലഗുവായിട്ട് കഴിച്ചാ മതി. രാത്രി ഫുഡിന്റെ ഭക്ഷണത്തിന്റെ ആവശ് ഇല്ല്യാന്നല്ലേ ആഹ് അപ്പ പിന്നെ എവിടെല്ല ആഹ് അങ്ങനെ ലേ
നിങ്ങളെന്നാ രാത്രി ആ അ ഫുഡ്?
ഞമ്മള് ഉച്ചക്ക് ഇണ്ടാക്കിയ ചോറന്നെ അധികു അങ്ങൻതന്നെ. രാത്രിക്കും കൂടി ഒന്നായിറ്റ് ചോറും കറിയും ഉപ്പേരി ഒക്കെ അങ്ങനെണ്ടാക്കി വെക്കലെന്നെ.
ചോറിന്റെ ഒപ്പരം കൂട്ടാനെള്ളന്താ അപ്പൊ?
അതന്നെ പ്പം അധികും മീൻ കറിയെന്നെ മീൻ എന്തെം മൊളക് ഇട്ട എന്തെങ്കിലും മീന് മൊളക് ഇടും കറി മീന് ഫ്ര പൊരിക്കും ചെയ്യും പിന്നെ എന്തെങ്കിലും കേബേജോ ട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പച്ചക്കറി ആയിറ്റൊരു ഉപ്പേരി ണ്ടാക്കും.
ഓഹ് അപ്പ പ പച്ചക്കറി ആ കറി ആക്കലില്ല അപ്പൊ സാമ്പാർ പോൽത്തെയൊന്നും ആക്കലില്ല.
ഏഹ്?
തോരന് സാമ്പാർ തോര അങ്ങൻത്തെ കോൽത്തിയൊന്നു ആക്കലില്ല.
ആഹ് പ എട്ക്ക് ഇതേപോലെ സാമ്പാർ ണ്ടാക്കും തോരന് പർഞാ ഇങ്ങള് ഉപ്പേരിയല്ലേ പർഞ്ഞേ.
തോരന് ന്ന് പറ്യുന്ന ഒര് ഒരു വെള്ള ഒരു സാധനംല്ലേ അത് ഉമ്മ ഉമ്മ ഉണ്ടാക്കുന്നെയാണത് അന്റുമ്മ. ഞാനു അങ്ങനെ ഇണ്ടാക്കലില്ല ആ സാധനം അതാ ആഹ്
പച്ചക്കറികളൊക്കെട്ട്ട്ട് തേങ്ങെക്കെ ഇട്ട്ട്ടാ?
ക്കെ ആഹ് ആഹ് അതല്ല, കേബേജെല്ല അയ്ന്റത്തിടല് തോന്നുന്നു ന്നാന്ന് ന്റെത് ന്നർഞ്ഞാല് മറ്റൊര് ഏ കർമൂസു എന്തെല്ലോ ഇട്ട്ട്ടെല്ലാ
ആഹ് തേങ്ങര്ച്ച കറി. ഏ കർമൂസി അല്ലെങ്കില് എങ്ങനെ എന്തെങ്കിലും കുമ്പളങ്ങ അങ്ങൻത്തോരോ സാനട്ടാണ്ട്, തേങ്ങ അര് തേങ്ങന്റെ അരപ്പ്ട്ത്ത്ട്ട് മഞ്ഞള്ട്ടിട്ട്ള്ള കറി, ആഹ് അതൂണ്ടാക്കും. അങ്ങനെ അ അത്ണ്ടാക്കും പ്പം കറി. ഇന്ന്ട്ടയ്ന്റെ വല്ല മീൻ ഫ്രൈ, മീൻ പൊരിച്ചത് അങ്ങനെയൊക്കെ ആഹ്. അപ്പൊങ്ങള് തോരന് ന്നാ അയ്ന് പറയല് ലേ? ആഹ് അതാവുമ്പൊ അങ്ങൻത്തെ തേങ്ങര്ച്ച കറി, ഈ കുമ്പ്ളങ്ങ അതേപോലെ ചെരങ്ങ, ഈ കറ്മൂസാ അങ്ങത്തെക്കെ അപ്പാടും മഞ്ഞളും, പച്ചൊളകും കൂട്ടിയാണ്ട് വേവിച്ചിട്ട് തേങ്ങര്ച്ചിട്ട് മറ്റേ നല്ല ജീരകം അരച്ച്ട്ട് ണ്ടാക്കും, ന്ന്ട്ടയ്ന്റെ കൂടെ ഈ മീൻ വരട്ട. ചെൽപ്പം ഈ മീനുകള് വരട്ടീറ്റ് ആഹ് അല്ലെങ്കില് ന്താ പറയാ മീൻ പൊരിച്ചിട്ട് അങ്ങനെ ന്നാ അങ്ങനി ചെ ഇണ്ടാക്കല്ണ്ട്. ന്തേലുപ്പേരി ങ്ങളോടെ എന്താണ്ടാ
പിന്നെ പിന്നെ ചക്കനെ കൊണ്ട് പല ഐറ്റംസും ഇണ്ടാക്കലണ്ട് ൻച്ചങ്ങനെ. ചക്ക ഇതാക്കീട്ട് പുയ്ങ്ങീട്ട് പിന്ന, ചക്കന്റെ അ ഇത് അയ്ന്റെ ഇതെല്ലാം എട് അട്ത്ത് കൾഞ്ഞീട്ട് അത് പുയ്ങ്ങീട്ട് അയ്നെ തേങ്ങ്യൂം മറ്റേ ഇതെല്ലം ഇട്ടിട്ട് ഹേ കൊട്ടല്ല വോ ഓരീക്കൊക്കെ കൊട്ടീ അങ്ങൻത്തെ എർച്ചി അങ്ങനത്തീലു ഇടു
ചക്ക ഇട്ടാണ്ട് ചക്ക ഒന്നായ്റ്റ് കുക്കർല് വേം മഞ്ഞളും ഉപ്പുട്ടണ് വേവിക്കും, പച്ചൊമളകൂട്ട്ട്ട്. ഇന്ന്ട്ടത് നല്ലോണം ച്ച്ട്ട് ഞാനയ്ന്റെ അരപ്പൊയ്ക്കല്, എന്നിട്ട് ബീഫിന്റെ കറിയോ, മീൻ കറിയോ ഇങ്ങനെ എന്തെങ്കിലും കൂട്ടിട്ട് കഴിക്കും. ചെറ്യേ ചക്കണ്ടാവൂലേ, കൊത്തൻ ചക്കാന്ന് പറയും. അത് ഉപ്പേരിയാക്കി കഴിക്കും. പിന്നെ ചക്ക വറുത്ത് അങ്ങനൊക്കെ കഴിക്കല്ണ്ട്. ഇതു വരേപ്പ ചക്കല് ആഹ്, ആഹ് ചക്കക്കുരുപ്പൊ ഞങ്ങള്പ്പ ഇന്നലിം ഇപ്പെ ഇന്നലെപ്പ എന്ത ചെയ്തെ, ചക്കക്കുരു കുക്കർല്ട്ട് നന്നായ് പുഴുങ്ങീട്ട് ഇന്നപ്പ തൊലി കളയാൻ സുഖാണല്ലൊ അയ്ന്റെ മോൾത്തെ. അത് കൾഞ്ഞ്ട്ടെന്തെയ്ത്, അതും മുരിങ്ങന്റെലല്ലേ
ടേസ്റ്റേ
ഏഹാ അത് ഞാൻ ഇപ്പള് ഇത് വരേ ചെയ്തിട്ടി എ ഞമ്മളെന്ത ചെയ്യല് അധികറ്യോ, ഈ ചക്കക്കുരു പുയ്ങ്ങ്യാണ്ട്, ആ ചക്കക്കുരു മുരിങ്ങന്റെല ണ്ടാവൊല്ലോ. അത്ട്ട് തേങ്ങ അരപ്പ്ട്ട് കറി ആദ്യം ചക്കുരും മഞ്ഞളും തക്കാളിക്കിട്ട് വേവിച്ച്ട്ട്, മുരിങ്ങന്റെല ഇട്ടൊട്ത്ത്ട്ട് എന്തെയ്യും ഒന്ന് തെളച്ച്ട്ട് തേങ്ങന്റെ അര്പ്പ് അങ്ങനെ പറയ, അല്ലെങ്കില് ഇതേപോലെ മുങ്ങക്കായിം ചക്കക്കുരും. അങ്ങനെ ഓരോ ഐറ്റംസ്ട്ടാ കറിണ്ടാക്കും ചോറിന്. അല്ലാതെ ചായന്റെ കൂടെ ഞാൻ കേട്ടിട്ടില്ല ഏ ഇങ്ങളെന്ത
ച ഞാന് പർഞ്ഞത് ചക്കക്കുരു പുയു പുയ്ങല് മാത്രം. എന്നിട്ട് പുയുങ്ങീട്ട് പിന്നെ കട്ടഞ്ചായയും. എന്നിട്ട് ആഹ് ആഹ് എന്നിട്ട് തൊ തൊലിയ അയ്ന്റെ ചു ഫുള്ള് തൊലി കൾഞ്ഞിട്ട് നമ്മള് കഴിക്കല്ന്നേ നല്ല ടെസ്റ്റല്ലെ തിന്നാന്
ആഹ് അങ്ങനെ കയ്ച്ചാ ടെസ്റ്റ്‌ണ്ടാവുലേ?
ആഹ് ആഹ്. പിന്നെ വെറും കട്ടൻചായ കട്ടൻചായാന്ന് അധികം കുടിക്കല് അയ്ന്റൊപ്പരം. അങ്ങ ത്തേ സ സംഭവം ഇങ്ങനെ ഇണ്ടാവുമ്പൊ കട്ടൻചായ് യാ കുടിക്കല്, പാൽചായ അങ്ങനെ വാണ്ടി വെരൂല.
അപ്പൊ ഉപ്പ് പിടിക്കെയ്ക്കും, അപ്പൊ ഉപ്പ്ട്ട് ട്ട് എന്താ ഉപ്പ് മഞ്ഞളൂട്ട് പുയ്ങ്ങെയ്ക്കാരലേ?
ആഹ് അങ്ങനെ അങ്ങൻത്തന്ന്യ. അതന്ന്യാണവന് ഉദ്ദേശിച്ചത്.
അങ്ങനെയ അതൊന്ന് നമ്മള ഈ നാട്ടന്ന് ഇങ്ങനെ അങ്ങനല്ലട്ടന്നാ പക്ഷെ അന്ന് പറയുമ്പൊ ടേസ്റ്റ് ആയിരിക്കും
ആഹ് പിന്നാ തേങ്ങയും ചെറകീട്ട് വേണ്ടിക്ക് കൊറച്ച് എടുത്തുടും അഹ് അങ്ങനെയും ആക്കലിണ്ട് അതിന്റെപ്പറം തന്നെ അതിന്റെ തന്നെ അത് തോടന്നെ പൊളിച്ച് കഴിഞട്ട് അതിന്റാത്ത് കുറച്ച് തേങ്ങ തേങ്ങ ചെരണ്ടീട്ട് മിക്സ് ആക്കീട്ട്
ഇത് എന്നാ എടക്കങ്ങനെ സച്ചിന്റെ
ആഹ് തോല് ഫുള്ള് കളയുവല്ലൊ അയിന്റെ
കളഞ്ഞിട്ടില്ലെ ഒടക്കിവെക്കാന്ന്
ആഹ് ആഹ് ആഹ് അങ്ങന ആഹ് അത് പക്ഷെ ആഹ് അഹ് നല്ല ടേസ്റ്റാന്നത്
ആഹ് നമ്മല് ഞങ്ങള് അമ്മായി ഓരിങ്ങനെ ചെയ്യലിണ്ട് എന്താ പറയാ ഈ ചക്കക്കുരു പുഴുങ്ങീട്ട് എന്താ പുഴുങ്ങീട്ടതിന്റെ തൊലി കളഞ്ഞിട്ട് എന്താ മഞ്ഞളും മുളകും ഉപ്പിട്ടിട്ട് പൊരി നീളത്തില് കട്ടെയ്തട്ട് പുഴുങ്ങീട്ടല്ല പുഴുങ്ങണേന് മുമ്പെ ആന്ന് തോന്നണിണ്ട് എന്തോ പച്ചക്കെന്തോ അരിഞ്ഞി ട്ട് ആഹ് തൊലി കളഞ്ഞിട്ട് മിക് മസാല തേച്ച് പൊരിച്ചടുക്കണ്
ഓഹ് അങ്ങനെ ആത്‌ എന്ത് മസാലയാ അപ്പ കൂട്ടുവാ
മീന് നമ്മളെ മീനൊക്കെ കൂട്ടണ മസാലയില്ലെ മഞ്ഞളും മുളക് ഉപ്പും പെരിംജീരകവും വെളുത്തുള്ളിയൊന്നും ഇടൂല വെളുത്തുള്ളി ഇഞ്ചി ഇടാ തെ വെറും മഞ്ഞളും മൊളകും ഉപ്പും പിന്നതിന്റെ കൂട്ടത്തില് പെരിംജീരകവും ഇട്ടിട്ടാണ് കാണാം അപ്പാടന്റെ ഈ മഞ്ഞള്പൊടിയും മുളകു പൊടീട്ടാണന്റ് ച്ച് നീളത്തില് കട്ടെയ്താണ്ട് വെച്ചിരിക്കണാണോ
ഓഹ് പിന്ന ആഹ് പിന്ന പായസ അഹ് അങ്ങനത്തെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ടി വരൂല്ല അപ്പൊ കുട്ടികക്കൊന്നും പായ്സം പോലത്ത ഐറ്റംസ്
ആഹ്
പായസൊക്കെ ആഹ് നമ്മള അധികവും പെരുന്നാള് എണ്ടാകൂലേ അധികോം അങ്ങനെ പെരുന്നാളിന്റെ സമയത്താണ് പായസം എണ്ടാക്കല് അല്ലെങ്കി പിന്നെ എനിക്ക്‌ തോന്നണ് എന്തെങ്കിലും പരിപാടിയോ അങ്ങനെ എന്തെങ്കി ഇണ്ടാകുമ്പോ പായസം ഇണ്ടാക്കുന്നല്ലാതങ്ങനെ എൻ എടക്കെട ക്കങ്ങനെ പായസ്സെണ്ടാക്കലില്ല അധികല്ല പെരുന്നാളിന് പായസെണ്ടാക്ക പിന്നെ ഈ നോമ്പിന്റെ സമയത്ത് പാല് വായിക്ക അങ്ങനെയൊക്കെ ഇണ്ടാ
ആഹ് അപ്പൊ മൊഹറത്തിനൊന്നും ഒണ്ടാ
ആഹ് മുഹറം അങ്ങനെ വെറാത്ത് അങ്ങനെയൊക്കെ എണ്ടാവുല്ലെ നോമ്പ് അതൊ ക്കെ ആഹ് അങ്ങനത്തെ സമയത്തൊക്കെ എണ്ടാക്കലിണ്ട് എടക്ക്
അത് അന്നേരം ഇങ്ങളെ എങ്ങനത്തെ എങ്ങനത്തെ പോലത്തെ പായസം എണ്ടാക്കല്
അതികോം ഇപ്പ ഇവിട ഉമ്മാന്ത്‌ ചെയ്യും ഇവിടുത്തി എടക്ക് നമ്മള് ഈ അടപ്പായസില്ലേ മറ്റേ അടെട മിക്സ്ട്ടിള്ളെ അതെണ്ടാക്കും എടക്ക് ഉം ആഹ് അല്ല അടാ പറഞ്ഞ സാധാ ഒരു അരിന്റെന്തിപ്പോ മിക്സിഡ് വാങ്ങാൻ കിട്ടും അങ്ങനത്തെ ഉപയോഗിക്കാ അതാണെണ്ടാക്കല് കാണാ പിന്നെ സേമിയത്തിന്റെ പിന്നെ പഞ്ചസാര കാരമല് ഇത് ചെയ്തണ അങ്ങനെക്കെ ഇണ്ടാക്കീട്ട് ടേസ്റ്റിണ്ടാവലിണ്ട് ശ ഇതില്ലേ ചെറുപയറ് പായസം ഇണ്ടാക്കും. പിന്നെ ഇപ്പ കഴിഞ്ഞ പെരുന്നാളിന് ഉം പ്പടുത്താ പെരുന്നാളിന് ഉണ്ടാക്കിന്ന് പിടിപ്പായസം അതായത് ചെറിയ ചെറിയ പിടില്ലേ അത് വെ ചെറിയത് വെച്ച കടലപ്പരിപ്പ്ണ്ടല്ലോ കടലന്റെ പരിപ്പ് തൊലി കളഞ്ഞത് അത് വാങ്ങ അതും പിന്നെ പഴം ഞമ്മളെ ചെറിയേതായിട്ട് ഒരു പഴം നാലായിട്ട് കട്ടേയ്യൂലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞാണ്ട് അതൊക്കെ ഇട്ടിട്ട് ശർക്കര ശർക്കര പാനി ഒക്കെ ഇട്ടിട്ട് തേങ്ങാപ്പല് പായസം എല്ലാ നല്ലരസണ്ടായ്ന്ന് കൈക്കാന്
ഓഹ് അത് കൊറെ വെള്ളം വെള്ളം കുറക്കാണോ അയിന്റത്
ഉം അത തന്നെ ഏഹ് ഉമ്മാക്കാ അയിന്റെ ഇത് അറിയുള്ളൂ ഇൻക്കറിയില്ല നല്ല കട്ട് കുറുകീട്ടന്നേണ് പായസം. നല്ല മുറുകിയിട്ട് ആ തേങ്ങാപ്പാലിൽ ശർക്കര പാനീല് ഇങ്ങനെ ഈ പ്പം നമ്മളെ പയം ചെുതാക്കിയിട്ട് അത്
അരിയല്ലാം അരി അരിന്റെ പോലത്തെ കുറച്ച് സംഭവങ്ങളെല്ലാം ഇ ത് ഉള്ളി അത്‌ ഉള്ളി ആയിരിക്കുല്ലേ അതെ അതാ ഇങ്ങള് പറയുന്നത്
ഇല്ല ആരിയൊന്നുല്ല അയ്ല് ഈ ശർക്കര പാനി
യെറ്റ്
ഉണ്ട ഉണ്ടായി ചെറിയ ചെറിയ നീളത്തില്ങ്ങനെ പിടി പിടികള് ഈ നമ്മള അരി അരി പൊടിമാവ് മാവ് വാട്ടീറ്റ് ചെറി ചെറീ കയ്യോണ്ട് പിടിപിടിയ ആക്കൂല്ലെ അത് ചെറി ചെറിയ പിടി കുഞ്ഞി പിടി പറഞ്ഞ അത് വട്ടത്തിലും അല്ല നീളത്തില് ചെറിയ തിന്നായിട്ടുള്ള പായസത്തിലാവുമ്പോ അങ്ങനെയാണല്ലോ വണ്ടിയ അതും ഈ കടലന്റെ പരിപ്പ് ഉണ്ടാവലോ നമ്മളെ കടല പരിപ്പ് തൊലില്ലാത്ത അതും ഈ പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പഴം കട് ഒരു പായം നാലായി ചെറി ചെറിയ അയ്ലതും ഈ ശർക്കര പാനിയില് തേങ്ങാ പാനില് മിക്സ് ചെയ്ത് ട്ട്ള്ള പായസം നല്ലടേ രുചിയാണ് കഴിക്കാന് ഇപ്പൊ ഇപ്പടുത്തെ പെരുന്നാൾക്ക് അതാണ്ടാക്കീന്ന് അത്പ്പ അതിങ്ങനെ നല്ലാര് ചെലേ സ്പെഷ്യലായിട്ട് അങ്ങനെണ്ടാക്കല്ട്ടോ പെരുന്നാക്ക് അതാണല്ലോ ഇഷ്ടം കുട്ടിയ ഇവൽക്കൊക്കെ എല്ലാർക്കും വീട്ടില്. നിങ്ങളെന്ത്താണ്ടാക്കല്
പിന്നെ ഇനി ഇത് കട്ടാക്ക്കെട്ടാ ന്നിട്ട് ഞാന് വിളിക്ക ഇനി
ആഹ് സമയായി ആയിക്കോട്ടാ. എന്നാ ശരി ആഹ്